ആഹ്
അതെ കേൾക്കാം
അപ്പോൾ നമ്മൾ പ്രകൃതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതി ആഹ് അപ്പോൾ നേരത്തേ കാൾ കട്ടായി പോയതാണ് അപ്പൊ ഒന്നും കൂടി നമുക്ക് ശ്രമിക്കാം അപ്രകൃതി മൂന്ന് തരായ്ട്ട് നമ്മളെ പ്രക് കേരളത്തിന്റെ പ്രകൃതിയെ തിര് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് മലനാട് ഒന്നു ഇടനാട് തീര പ്രദേശം ഈ മലനാട്ടിലൂടേയാണ് മലനാടിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നദികളും കേരളത്തിൽ നാപ്പത് നാല് നദികളൊക്കെ ക്കെണ്ടല്ലോ അപ്പൊ അതിൽ കൂടുതൽ നദികളും ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ്
ആഹ്
മലനാടിൽ നിന്നും ഉത്ഭവിച്ചിട്ട് ഇടനാടിലൂടെ തീരപ്രദേശത്തിലൂടെങ്ങനെ കടൽക്കെത്ത് ചേരുകയാണ് ചെയ്യുന്നത് കൂടുതലും ചിലത് അതില് മൂന്നെണ്ണം ന്നെണ്ണം കിഴക്കോട്ടേക്കൊഴുക്കുന്നത്ണ്ട് ഭവാനി മേതൊരു പാമ്പാറ് കബനി ഭവാനി പാമ്പാറ് ഈ മൂന്ന് നദികൾ തമിഴ്നാട്ട്ക്കും കബനി കർണാടകേകൊക്കെണ് ഒഴുകുന്നത്
ആഹ്
അപ്പൊ അപ്പൊ നമുക്ക് കേരളത്തില് അതുകൊണ്ടന്നെ നല്ല ക പിന്നെ മൺസൂൺ കാലാവസ്ഥയെക്കെ വരുന്നതുകൊണ്ട് ചെലതില് മഴയെക്കെ നന്നായിട്ട് ആഹ് മഴകൾ നന്നായിട്ട് കിട്ടുന്നതോണ്ടന്നെ ഈ പാഷ് എന്തേതി പശ്ചിമേഷ്യൻ പിന്നെ കാടുകളൊക്കെന്ന്ണ്ടല്ലോ ഇമ്മളെ ഇവിടെ
ഉം
നമ്മക്ക് മലകള്ണ്ടല്ലോ
ഉം
നമ്മക്കിങ്ങനെ ബോർഡ്രായി കെടക്കണെ അപ്പൊ അതോണ്ടന്നെ പ്രകൃതി വളരെ മനോഹരമായി യിട്ട് നമക്ക് കേരളത്തിന് ഉള്ളതുകൊണ്ട് നല്ല മഴകളും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടന്നെ പുഴകൾ ഉത്ഭവിക്കാനും അതിലേക്കുള്ള വെള്ളും ഒക്കെ മഴയിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന്ണ്ട്.
ഉം കേരളത്തിന്റെ കാലാവസ്ഥ വളരെ മനോഹരായിട്ടുള്ളൊരു കാലാവസ്
അതെ എല്ലാ വേനൽക്കാലും മാഞ്ഞുകാലും മഴക്കാലം അങ്ങനെ എല്ലാ കാലാവസ് സ്ഥയുണ്ട് പലതരം അതുകോണ്ട്തന്നെ കൃഷിക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമ്മളത് നമ്മെള
അതെ മ മഞ്ഞ് വീഴ്ചയില്ല വളരെ തുഷാര പോലുള്ള ഹിമകണങ്ങൾ അങ്ങൻത്തൊക്കെയാണ് ഇള്ളത്
ആഹ് ആഹ് അതെ അതെ അതെ
അതായത്പ്പോ കേരളത്തിലെന്താണ് മൂന്ന് ഇഹ് ഇതൂണ്ട് മലനാടും, ഇടനാടും തീരപ്രദേശം റ്റുണ്ട് തീരപ്രദേശം നോക്കാണെങ്കില് തീരപദേശ ശങ്ങൾള് അതോടനുബന്ധിച്ച് വ്യവസായങ്ങളും ലൈക് മത്സ്യബന്ധനം തൊടങ്ങിയ കാര്യങ്ങളൊ ക്കെ ചെയ്യുന്ന ആള്കള്ണ്ട്
ആഹ് ഈ തീരപ്രദേശത്തോലെ കൂടുതലായിട്ടും ഓലെ തൊഴില്
ജീവി ആഹ് ജീ ജീവിതമാർഗംന്ന് പറയണത് കടൽ മാർഗായിരിക്കും
ആഹ് ഉപ്പ്, മത്സ്യം അ അങ്ങനെ ഭയ ബന്ധപ്പെട്ട്
തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആയിരിക്കും
ആഹ് ഇടനാട്ടിലൊക്കെയാണ് അപ്പൊ കൃഷികളൊ ക്കെ ണ്ടാവാ ലേ ഇടനാട് കൃഷികളും കൂടുത കൃഷികളും വനങ്ങളും ഒക്കെ കൂടുതല്ണ്ടാവലെ ഇടനാടിലാണെന്നും
ഇടനാടിലായിരിക്കും അതെ
അതെ പിന്നെ കായലുകളും ഒക്കെ ഇണ്ടല്ലോ നമുക്ക് ബാക്ക് വട്ടേഴ്സ്
ആഹ് നമ്മുടെ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സ്
ആഹ് അതെ ആലപ്പുഴ പോയിട്ടുണ്ടോങ്ങള് പോയിട്ടുണ്ടോ ആലപ്പുഴ കണ്ടിട്ടുണ്ടോ
ക്കാണേ വളരെ പ്രകൃതി മനോഹരള്ളെ ഗോഡ്സ് ഓൺ കൺണ്ട്രികൺഡ്രിന്നാണല്ലോ പറയാ
അതെ അതെ കേരളത്ത് അല്ല എല ആലപ്പുഴ കണ്ടിട്ടുള്ളോ നിങ്ങള് ആലപ്പുഴ കണ്ടി
അതെ അതെ ക്കെ ബാക്ക് വട്ടേഴ്സ് നമ്മളെ കായലുകൾ ഒരുപാട് എന്താ ഹൗസ് സ് ബോട്ടിങ്ങും അവിടെള്ള ആളുകളുടെ മെയിൻ ജീവിത മാർഗം എന്ന് പറയ ടൂറിസം ഒക്കെ വളരെ പ്രധാനല്ലാ റീട്ടുള്ള ഒരു സ്ഥലാണ് ബാക്ക് വാട്ടേഴസ് ഒക്കെ അവര് ധാരാളമായിട്ട് ടൂറിസം മേഖലയില് അവര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ എന്താ ജീതമാർഗ്ഗായി ഒരുപാട് ആളുകൾ ഇപ്പൊഴും അതാണ് തുടർന്നൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊര് ആഹ് വളരെ
ഈ മീനൊക്കെ അവിടെ ഫേമസ് ആണല്ലോ കരിമീന് കക്കവാരാ
അതെ കരിമീനൊക്കെ നമ്മുക്ക് ഇപ്പ നമ്മളൊരു ട്യൂ ടൂറിസ്റ്റ് ആണെങ്കില് നമ്മള് ഹൗസ് ബോട്ടിൽ തന്നെ കരിമീൻ ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന സമ്പ്രദാ
ഉം അതെ കട ആഹ് കായൽന്നന്നേ പിടിച്ചാണ്ട് ഫ്രഷ് റ്റായിട്ട് അപ്പ തന്നെ കൊടുക്കാലോ ഉം
അതെ
ആഹ് ടേസ്റ്റ് കരിമീനൊക്കെ അങ്ങ ഓരോ കുക്കിംഗിന്റെസ് അനുസരിച്ചാണല്ലോ ഒക്കെ ടേസ്റ്റ് കടല് കടലിൽത്തെ മീനും കായൽത്തെ മീനും ഒക്കെ തമ്മില് ടേസ്റ്റിന് വ്യത്യാസവുണ്ടല്ലോ എന്തുവാ
ആഹ് മറ്റേ ഉപ്പു രസം കൂടുതല്ള്ളോണ്ട് ള്ളെ
ആ ടേസ്റ്റ് മാറ്റണ്ടാവും ആഹ്
കായലും ഉപ്പുണ്ട് ന്നാണ്ല്ലേ
ഉം അതിന്റെ ഉപ്പ് കം കുറവാണ് എന്നാലും
കംമ്പാരിറ്റീവ്ലി കുറവാണ്
ആഹ്
പിന്നെ കേരളത്തിലേക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ്സാണ് കേരളം എന്ന് പറയണത് ഇപ്പം എന്താ മലപ്പുറത്തിന്റെ മേ വയനാട് വയനാട്ടിലൊക്കെ ആ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഹില്ലുകളും അതുപോലെ തന്നെ അഡ്വെഞ്ചറസ് ജേർണിയാണ് മലപ്രദേശങ്ങളും
ഉ
തേയിലത്തോട്ടം കാപ്പി
ഉം കേരളത്തിൽ ഒരുപാട് ചുരങ്ങളുണ്ട്
അതെ
നെടുമ്പാശ്ശരത്തിന് താമരശ്ശേരി ചുരം പിന്നെ അതുപോലെ പാലക്കാട് ഭാഗത്ത് വലിയൊരു ചുരണ്ട് കുറെ ച്ചുരണ്ട് നമ്മള് പേരുകൾ കേൾക്കാത്ത നമ്മുക്കൊന്നും പരിചയ ഇല്ലാത്ത കുറെ പലതരം ചുരങ്ങൾ കേരളത്തിലുണ്ട്
അതെ അതെ കേരളത്തിലൊക്കെ ടൂറിസ്റ്റ് യിട്ട് വരുന്നോൽക്ക് നമുക്ക് ഒരുപാട് കേരളത്തിന്റെ കാര്യങ്ങൾ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം. കാപ്പി പ്പി തേയില അപ്പൊ മൂന്നാറിൽ പോയ തേയില കൃഷിയാണ് വളരെ മനോഹരായിട്ടുള്ള കൃഷിയാണ് അപ്പം ഇതൊക്കെ പുറം രാജ്യങ്ങളിൽ കാണുന്നവർക്ക് വളരെ ആഹ്. യാദൃഷികയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യ എന്നരു രാജ്യത്ത് ഇത്രയും വ്യത്യസ്തായിട്ടുള്ളൊരു സ്റ്റേറ്റ് കാണുമ്പം. പി പിന്നെ കേരളം എല്ലാം കൊണ്ടും. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും.
കേരളം വന്തിതിയിലാണ് അതെ എജ്യൂക്കേഷൻ ആഹ്.
എഡ്യൂക്കേഷൻ ഹണ്ട്രഡ് പെർസെന്റ് ലിട്രസിയാണ് ഇള്ളത് കേരളത്തി. ല് പിന്നെ മോസ്റ്റ്ഫ്ത പീപ്പ്ൾ പൊളിറ്റിക്കലി അവേറാണ് എല്ലാ കാ കാര്യങ്ങളും അറിയാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ശൊ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
ആഹ്. പിന്നെ ജീവിതം കൂടുതല് എല്ലാവരും പലതരം തൊഴില് പല സ്റ്റേറ്റുകൾക്കും. പലതരം ഡാമുകളൊക്കെ ഉണ്ടല്ലോ കേരളത്തില്.
ഇപ്പൊ കേ അതെ കേരളം എന്ന് പറയണ എന്താറിയൊ ഒരു കൺസ്. സ്യൂമർ സ്റ്റേറ്റണതാ. അഥവാ എന്താ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും സാധനം വാങ്ങിട്ട്. മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റാണ് കാരണം നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഉല്പാദിപ്പിക്കണില്ല. നമ്മള് വാങ്ങാണ് ചെയ്യണത് കൺസ്യൂം ചെയ്യണ് ചെയ്യണത്.
അപ്പൊ അതെ ഭക്ഷണൊക്കെ നമ്മള്. കൂടുതലും തമിഴ്നാട് കർണാടകയൊക്കെയാണ് നമ്മളാശ്രയിക്കുന്നത്.
അതെ നമ്മള് ഓലെയൊക്കെ ആശ്രയിചോണ്ട് ജീവിക്കണം അപ്പൊ നമ്മെളെ വരുമാനം കൂടുതലായിട്ടും. എന്താണ് റെമിറ്റൻസാണ് നമ്മള്. വരുമാനംന്ന് പറയണത് മറ്റേ പൊറം രാജ്യങ്ങളിൽനിന്നൊക്കെ ഇണ്ടാവണ വരുമാനംല്ലേ. ഇപ്പം മിഡിലീസ്റ്റ്ക്ക് പോ.
രാജ്യങ്ങളിൽ പോകുന്നവരുടെ.
ചെക്കാണ് കേരളത്തിൽ ട്രെൻഡ് ണ്ടായ, പക്ഷെ നോവഡൈസ് എന്താണ് ചേഞ്ച ആയിട്ട് വരുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസ്, ക്കാണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിളും ഇപ്പോ എന്താണ്, എന്താ? മൈഗ്രേറ്റ് ചെയ്യണത് യൂറോപ്യൻ കൺട്രീസ്ക്കാണ്.
ഓക്കെ പാപ്പസ്. സൗദി, സൗദി അറേബ്യ പറഞ്ഞ- അങ്ങനത്തെ രാജ്യങ്ങള് അറേബ്യൻ രാജ്യങ്ങളൊക്കെ- ഒഴിവാക്കിക്കൊണ്ടിരിക്കും. ക്കാണ് അപ്പല്ലേ, അവിടെ സാധ്യതകളും അതെ,
ട്രെന്റിനൊപ്പം നീങ്ങുന്ന ഒരു സാഹചര്യണ്.
അപ്പോ സാധ്യതയും അവിടെ കൊറഞ്ഞുവരുന്നുണ്ട് ഇവിടെക്കെ,
പക്ഷെ അവിടെ ജീവിക്കാനുള്ള ടാക്സ് കൊറവാണ്. നമളവിടെ സെറ്റിലായ് വളരെ മനോഹരായിട്ട് ജീവിക്കാൻ ടാക്സ് കൊറവാണ്.
ആ അപ്പോ കേരളത്തിൽ നിന്ന് വരുമാനം ആ അങ്ങനെയാണ് വരുന്നത്.
അതെ ഗൾഫ് കൺട്രീസിലെ വരുമാനാണല്ലോ, ഏറ്റും മൂല്യം കൂടിയ വരുമാനം.
അതെ.
അങ്ങനെയുള്ള കാര്യങ്ങളും- ശ്രദ്ധയിൽപ്പെടുത്തിയാൽ- നന്നായിരിക്കും.
നമ്മള കേരളത്തിലെ-
കേരളത്തില് ഇപ്പോ ഒരാള് വിസിറ്റ് ചെയ്യാൻ വരാവാണെങ്കി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട്, മനോഹരായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. വയനാട്, കോഴിക്കോട്,
ഓരോ വിദേശ രാജ്യങ്ങളിൽ വന്നവര് ഇവിടെ- ട്രാവൽ ചെയ്താണ്ട് അവിടെ- വീഡിയോസ ഒക്കെ നമ്മള്- കാണേണ്ടായിരുന്നല്ലോ.
അതെ അതെ.
അതെ അവടെ അവര് പറയുന്നത്. എല്ലാം, എല്ലാ നമ്മളെ കേരളത്തില് എല്ലാ സംഭവവും ഉണ്ട്.
അതെ ദൈവത്തിന്റെ സ്വന്തം.
അതെ, അതെ.
ഇപ്പതാ മൂന്നാറ്, ഇപ്പ നമുക്ക്- റെക്കമെന്റെയ്യണെങ്കിൽ മൂന്നാറ്. നമ്മുടെ കാലിക്കറ്റ് കോഴിക്കോട് ബീച്ചൊക്കെ വേൾഡ്ലി ഫേമസ് ആയിട്ടുള്ളൊരു.
ആഹ് അതെ മേപ്പില് വേൾഡ് മേപ്പില് ള്ള ഒരു സ്ഥലണ്.
പിന്നെ മലബാറ്, യ് പറയുമ്പോൾ മലപ്പുറം കാരണെങ്കിൽ മലബാറ ആണ് ഈ റീജിയന ഒക്കെ മലബാറ ആണ് കോഴിക്കോട് മലപ്പുറം. സോ മലബാർ, എന്താ വയനാട്, നമക്ക് ഹിൽപോയിന്റ്, കാര്യങ്ങളൊക്കെ കാണാന് വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാനും നമക്ക്, നമക്ക് വയനാട് പറയാം. അതുപോലെ തന്നെ ആലപ്പുഴ ബാക്ക് വാട്ടെഴ്സ്. നമുക്ക് പരിചയപ്പെടുത്താനത് പറയാം കൊ- ച്ചി ഒരു എന്താ പറയാ, ഒരു സിറ്റി കാണാനാണ്- അതുപോലെ തന്നെ ഓൾഡ് കൊച്ചി സിറ്റി നമുക്കൊരുപാട് ജൂതന്മാരെ. ് ഇവിടെ ജീവിച്ച്.
ജീവിച്ചിരുന്നതും,
ആഹ് അതെ അതിന്റെ- തെളിവുകളൊക്കെ ഇവിടെണ്ട്, ഇപ്പയും അതിന്റെ പുരാവസ്തു. ആഹ് ചർച്ചകളൊക്കെപ്പഴും, അവിടെ സംരക്ഷിച്ചുണ്ടന്ന ഇന്നലെ കാലത്ത്. ടൂറിസംപരമായിട്ട് കാണാനൊക്കെ പോവ.
ഉം.
വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ് കേരളംന്ന് പറയ്ണത്. ആളുകളും അതിലേറെ മനോഹരമാണ്. ജാതിമതഭേദമന്യേ എല്ലാരും ഒരുമിച്ച് ജീവിക്കണ ഒരു സ്ഥലം.
ത്തോടെ പരസ്പരം സ്നേഹത്തോടെ ഒരുമിച്ച് ജീവി
ജീവിക്കുന്ന ഒരു ഏരിയാണ് കേരളം ന്ന് പറയണത്.
അതെ
എസ്
ഓക്കെ എന്നാൽ നമുക്ക് അങ്ങനെ
അതൊക്കെയാണ് കേരളത്തിൻ്റെ വിശേഷം സോ
പ്രകൃതിയിൽ നിന്നും തൊടങ്ങി നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചു.
അതെ അപ്പോൾ താങ്കൾ കട്ടാക്കിക്കോളൂ ഓക്കെ.